ആഹ കേൾക്ക്‌ണ്ടാ
ആഹ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഉം എന്താ പണി
ആ പ്രത്യേകിച്ച് പണിയുന്നില്ലനി ഇവ കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെള്ളു
ഓ അതാണോ പാത്രം കഴികളോ കുട്ടിക്ക് ഫുഡ് എടുത്തതോ
ആഹ പിന്നെ ഉ വെറ്റൊക്കെ വൃത്തിയാക്കണം
ഓ അത് ശെരി രാവിലക്കള്ള പണിയൊക്കെ കഴിക്കാണ് ഇപ്പൊ തന്നെ ശരി മ ഏ മഴ പെയ്തില്ലേ മുറ്റൊക്കെ അടിച്ചാ കിട്ടുവോ ഒട്ടി പിടിക്കുലേ
ഇലകള് മറ്റേ നമുക്ക് കമ്പി ഉണ്ടല്ലോ കമ്പി വെച്ച് കുത്തിയെടുക്കാലോ ഉം
ആ അങ്ങനെയണോ ചെയ്യല്
അങ്ങനെ ആ അങ്ങനെ ചെയ്യുമ്പം കരിയിലെല്ലാം അങ്ങ് പോകുല്ലോ
ആഹ ആഹ ആഹ
പിന്നെ നമുക്ക് വെയിൽ കാണ്പ തൂത്താ മതി അപ്പം വൃത്തിയായിക്കോളൂ ആഹ ഹ്
ഉ ഏ പണ്ട ആളുകളൊക്കെ പറഞ്ഞമാരി ഊര മടികൊണ്ടാണ് കുമ്പട്ടാണ്ട് ആരിപ്പ ചെയ്യണ്ട പ്പ നിന്ന് ചൂല് തുടക്കാ വടി ഒക്കെ മെഷീൻ സൗകര്യല്ലേ ഒന്നും ചെയ്യേണ്ടായിക്കും ന്നറി അതുകൊണ്ട് അസുഖങ്ങൾ കൂടുതല്യആണ്
ആ ഇപ്പ എല്ലാടും അങ്ങ് പനിയില്ലേ പുതിയ പുതിയ അസുഖങ്ങള്ള പേര് ടി വി പറയുന്നെക്കാം
ആഹ അതെ അതെ എന്താ പിന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കാതിരിക്കട്ടെല്ലേ നമുക്ക് വേറെള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ പിനിം ചെയ്യാം
ആഹ
ഉണ്ടാക്കാൻ പറ്റും രോഗം തിന്നിട്ടായാല് നമുക്ക് മാറ്റിയല് പറ്റത്തില്ല എത്ര പണം മുട യാലും റെഡി ആയി കിട്ടാ പ്രയാസാണല്ലോ
ആ
എന്താ ചെയ്യാ ഹസ്ബന്റ് വന്നോ
ഇല്ല ഇല്ല
എപ്പളാ എത്തപ്പൊ
ആ ആ ഇച്ചിരി കയിം
ആ ഉം
ഓ അ ഞാൻ എന്റെ ടെക്സ്റ്റ് വിടി കേട്ടോ അന്നേരം അത് അവളുടെ ടെക്സ്റ്റ് ആന്ന്
ആഹ ശരി ഹ് വായിക്കേനോ
ഇല്ലയാ കുഞ്ഞു കുഞ്ഞ്
അതെല്ലെ നിങ്ങള്ൾ വായിക്കെന്നോ നിങ്ങള
ആഹ ഞാൻ എന്റെ ടെക്സ്റ്റ് ആണ് ഇത് നമ്മള പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തായിരുന്ന ആഹ ഇഷ്ട ന്നാലുണ്ട് ആഏ നമ്മള് ആയതൊന്നുമ ഇല്ല ഇതിനന്നും പറ്റത്തോ ന്നുമല്ല
ഏ വെറുതെേനെ കിടക്കുമ്പോ ങ്ങനെ നോക്ക
നോക്കും ഇങ്ങനെ ഇപ്പ എട്ത്വെച്ച അവക്ക് അതിനകത്ത് വേണം അവളടെ ടെക്സ്റ്റ ആന്ന് ഞാൻ ഡിഗ്രി കയിഞ്ഞ്
ഉം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പ ഇപ്പൊ ഇവിടെ കുട്ടിണ്ടായരാണ് ഡിഗ്രി ഒക്കെ എടുത്തത്
അല്ല ഡിഗ്രി കഴിഞ്ഞന് ശേഷം ല്ലാം കഴിഞ്ഞു
കല്യാണം കഴിഞ്ഞത് ഉ അപ്പ അയിനേഷം അപ്പപ്പ പി എസ് സി താ നോക്കാണ്ല്ലേ
ക്കുന്നത് ആ
ആഹ അ ശരി പിന്നെ എന്താ പഠിക്കാനും വേറെള്ള എന്തെലുമൊക്കെ കോഴ്സ് എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ ടീച്ചിങ്ങ് മേഖലേക്കാണോ താല്പര്യം
ഉണ്ട് ഏ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചോണ്ടിരുന്നയാണ് ഇപ്പൊ കുഞ്ഞായേന് ശേഷം ഇപ്പം എടുക്കുന്നില്ല
ഓൺലൈനോ
ആ അല്ല നമ്മളെ വീട്ടിലെ
ആ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെല്ലേ പിന്നെ കുട്ടികൾ ഇണ്ടായാല് ഞമ്മൾക്ക് കഴിയൂല മക്കള് ണ്ടാവുമ്പോ പിന്നെ
പറ്റത്തില്ല ഇവര് കുരുത്തക്കേടും കൊണ്ട് വരുമ്പോ അവരെ നോക്കും ഇവരെ നോക്കും
ആ അതെ ആ കയ്യൂല പിന്നെ കുട്ടികൾക്ക് ഡിസ്റ്റർബ് ആകും അപ്പൊ പിന്നെ പോരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഞമ്മക്ക് വല്ലതും തായീന്നും വരും നമ്മള് ആ ഒരു കുട്ടിനെ എന്തായാലും ട്യൂഷനെടുക്കുമ്പോ അതിന്റേതായ രീതിൽ ചെയ്യണ്ടേ
ആ അതുകൊണ്ട് ഇപ്പ എടു
ഓ അയ്ശരി വെള്ളൊക്കെള്ള നിങ്ങളവിടെ വെള്ളൊക്കെള്ള സ്ത ഏരിയണോ വേനൽ
ആ ഇവിടെ വെള്ളൊക്കെ ഇണ്ട് ഇത് ഇവിടെ കായൽവാരമാണ് അപ്പൊ നല്ല വെള്ളൊക്കെയുണ്ട്
ആ കിണർ തന്നെണോ?
ആ ഇത് നോ ഇല്ല ഇവിടെ ഞങ്ങളെ വീട്ടില് കുഴൽക്കിണറാണ് കാരണം ഞങ്ങൾക്ക് സ്ഥലം കുറവാട്ടോ അന്നത് അതുകൊണ്ട് കുഴൽക്കണറടിച്ചത്
ഓ അയ്ശരി
അല്ലാതെ എല്ല വീട്ടിലും ആ വെള്ളത്തിന് ചെറിയ ഒരു പുളിപ്പ് പോലുണ്ട് അല്ലാതെ പ്രശ്നൊന്നുല്ല അപ്പൊ നമ്മള് എല്ലാ ആ അപ്പൊ ചായയ്ക്കും നമ്മൾ കുടിക്കാനൊക്കെ വേണ്ടി താഴത്തെ വീട്ടീന്ന് എടുക്കും അവിടെ സാധാരണ നോർമ്മൽ കിണറാ നമുക്ക് സ്ഥലല്ലാഞൊണ്ടാണ് കുഴൽ കിണറടിച്ചത്
അപ്പൊ നിങ്ങൾ എത്ര സെന്റിലാ ഇപ്പൊ ആ അതാണ് തീരെ സ്ഥലല്ല
ആ നമ്മള് അപ്പത്തെ ചോദിച്ചപ്പോ അവര് സ്ഥലം തന്നില്ല അപ്പ ബാക്കില് വസ്തു ഉണ്ടായി രുന്നു അന്നേരം അവര് തന്നില്ല
ഓ അയ്ശരി ആ ആ അ അഓണ്ട്പ്പോ അത്രയുള്ള മുറ്റല്ലെ ഉണ്ടാവുള്ളൂല്ലേ അടിക്കാനൊ ക്കെ ഉള്ളത് വൃത്തിയായി കൊണ്ട് നിൽക്കും ആ കൊയൽ കിണറി പിന്നെ വെള്ളം ന്നൊക്കെ ന്റെ ഇത്തത്താന്റെ അവിടെ കോയൽ കിണറാണ് അപ്പൊ ഓള് പറയണേക്കാ വെള്ളം കുഴപ്പന്നുല്ല ഓരരുത്തരു ങ്ങനെ പറയും ബാത്റൂം കറ പിടിക്കും അങ്ങന പ്രശ്നം പ്രശ്നങ്ങളൊക്കെ ഇണ്ട് പക്ഷേ ഓൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലട്ടോ ചായ ഇണ്ടാക്കുമ്പോ ഇത്തിരി ടേസ്റ്റ് കുറവുണ്ട് എനിക്ക് അവളോട്ത്തെ ചായ ഇഷ്ടല്ല ഞമ്മള നോർമൽ കിണറാണ് അപ്പം ഇവട്ത്തെ വെള്ളം കുടിച്ച് അവിടെ പോയാ ഓളെ ചായ കുടിക്കാൻ ഒരു ടേസ്റ്റ്
ടേസ്റ്റോ
അപ്പൊ ഞങ്ങളന്നെ പറയല്ണ്ട്
ഉം
പിന്നെ ഓരോരുത്തരും ഇങ്ങനെ പറയും ബാത്ത്റൂം കാര്യോക്കെ കറ പിടിക്കാണ് കൊലായിട്ട്ന്നൊക്കെ പറയും
ആ ഓര് കേറും
ആ നിങ്ങളടെണ്ടോ പ്രശ്
അത് നമ്മള് തറയൊന്നും മെഴുകില്ല നമ്മള് മോളി ഫിൽട്ടർ ചെയ്തിട്ടാണ് വെള്ളം തായോട്ട് വെക്കുന്നത്
ഓ അങ്ങനെണോ
ആ
അവ അവിടുത്തന്നെ വെച്ചക്ക കോയലിന്റെട്ത്ത്
അല്ല മോളില് രണ്ട് ടാങ്കൊണ്ട് ഒരു ടാങ്കീന്ന് വെള്ളം ഫിൽട്ടറെയ്ത് മറ്റേ ടാങ്കിലേക്ക് വരും അ അതീന്നാണ് വെള്ളം നമുക്ക് പിന്നെ താഴോട്ട് വരുന്നത്
അ അപ്പൊ പിന്നെ കറ പ്രശ്നൊന്നുല്ല്യ നമ്മളീ ഫിൽറ്ററ് ചെയ്യ്ണത്ണ്ടല്ലോ പയിലാത്ത് കാണാമ്പറ്റ് റ്റ്വോ നമ്മളതിന്റെ ചളി വേസ്റ്റുകളൊക്കെ കാണോ നല്ല വേസ്റ്റൊക്കെണ്ടാ
ആ ഉണ്ട് അത് നമ്മള് എടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം അല്ലേ ഈ വെള്ളം നമ്മക്കിങ്ങോട്ട് താഴോട്ട് വരത്തില്ല
വരത്തില്ല ആഹ് അത് ശരി അപ്പ ശരിക്കാ വെള്ളാ നമ്മള് കുടിക്ക്ണ പക്ഷെ ഫിൽറ്ററെയ്തപ്പളാണറിയണത് ല്ലേ അത്രെ നലെ ആ അയ് ശരി അ അ
അയ് ശരി ഏഹ് അവടോളിങ്ങനെ പറയും വീട്ട്ല് ഓരോരുത്തര് പറയിണ്ട് കറ പിടിക്ക് ആണ് അങ്ങനെപ്പ ഓള് അറയു ഞാനെന്നും എന്റെ ബാത്ത്റൂമ് വൃത്തിയാക്ക്ണ കൊണ്ട് ഒരു പ്രശ്നൂല്ല വൃത്തിയാക്കാഞ്ഞിട്ടണ് ഈ കറ പിടിക്ക്ണത് പറയു അവള് ദിവസവും ചെയ്യുന്ന തോണ്ട് എനിക്ക് ജോലിയൊക്കെ എളുപ്പാണ് കൈയ്യിന് നല്ല ബലത്ത് ത്തിലൊരക്കണം അത് മെല്ല ചെയ്താലൊന്നും പോരാന്നൊക്കെ പറയു ഒള്
ആ കറ പിടിച്ച ഭയങ്കര പാടാ
അ പാടാണ് നമ്മളിവിടെയൊക്കെ നോർമല് കിണറ് പിന്നെ ആ പാടം വയലൊക്കെ ക്കേരിയായതുകൊണ്ട് എപ്പളും വെള്ളം നെറഞ്ഞ് നിക്കും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല വേനൽ സമയവും ഒന്നായാലും ബുദ്ധിമുട്ടൊന്നുല്ല പാടം തോട് അ് കൊളോ ഒക്കെ അടുത്തടുത്ത് ത്താ മഴ നൽന്നായിട്ട് മഴ പെയ് താല് തോട് നെറഞ്ഞ് അപ്പറത്തെ പാടത്ത്ക്ക് നെറഞ്ഞ് ഞങ്ങള് പറല് തോടും പാടോ റോഡൊക്കൊന്നായീന്ന് പറയും അപ്പൊ ഒന്നായി ഏതാ റോഡ് ഡറിയൂല ഏതാ പാടറിയൂല പിന്നെ തോടറിയൂല അങ്ങനെയാവും ഒന്നിച്ചാവും അപ്പ വണ്ടി റോട്ടില് പോവുമ്പൊരു പ് പേടിയാണറയും ഏതാന്നറിയാത്തെ അങ്ങനത്തൊരു പോക്കാവും പോവ
ആ ആ
ഞങ്ങള് വൈകുന്നേരം സമയൊക്കാവുമ്പോ ഞങ്ങള് വെറുതെ അയൽവാസികള് ഞങ്ങളിങ്ങനെ എറങ്ങും ന്നട്ട് ആ പാടത്ത് കൂടെ പോവും പാടത്ത് അവടെ വയലില് നെൽകൃഷിയും പയ യറ് വെണ്ട ചീര പച്ചച്ചീര ചോപ്പ് ചീര അങ്ങനത്തൊക്ക ഇണ്ട് അപ്പക്ക അതക്ക കാണാനായിട്ട് പോവാങ്ങട്ട് അപ്പ ചെൽപ്പ ഞങ്ങള് വരമ്പിലൂടെക്കെ തോളില് പിടിച്ചെല്ലാരു ഇങ്ങനെ ബാക്കില് പിടിച്ചെര വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെടുത്ത് രസാ അയൽവാസികള് ഇവിടത്തയൽ ൽവാസികളൊരു വൈബാ അപ്പ നമുക്കൊത്തതാവുമ്പോ ആപ് വൈകുന്നര സമയങ്ങനെ ഗ്രൂപ്പൊക്കണ്ട് ഞങ്ങ്ക്ക് അപ്പൊ ഗ്രൂപ്പില് വിളിക്കും ആഹ് വോയ്സൊക്ക വിടും ആരിണ്ട് ഞങ്ങളിതിലെ പോവാണ് ആരെള്ളോല് വരിയാറയും അപ്പമ്മളൊക്കെ പോവുങ്ങനെ റോട്ടി പോയി നിന്ന് എല്ലാരും കൂടങ്ങനെ പോവും വെറുതെയിങ്ങനെ നടക്കും സമയം എങ്ങനേം കഴിയണല്ലോ
നെയ് മാസാ
അപ്പങ്ങനെയൊക്ക പോവും
അപ്പൊ ഈ മഴയൊക്ക പെയ്ത് റോഡ് ഇതാവുമ്പയ് ആ അമുക്ക് ആൾക്കാരൊക്ക പോവാറൊണ്ട് വണ്ടിനെ കൊണ്ടല്ലേ
അവിടാള് നിക്കും അയിലൊന്നെല്ലാരെയൊന്നും പോവാൻ സമ്മയ്ക്കൂല അവടെ റോഡും തൊക്കെ നോക്കാന് ആൾക്കാരൊക്കവടെ സ്ഥിരം ഫുള്ളേക്കാരം വണ്ടിയൊക്കെ വരുമ്പ ശ്രദ്ധിക് ക്കാനൊക്കെ രാത്രിയൊക്ക വരുമ്പളാണ് പേടിയേ കാരണം ഏതാന്നറിയില്ല സ്ഥിരായിട്ട് ട്ട് പോണോൽക്ക് പിന്നെ അത് വഴിയിങ്ങനെ നേരേ വിടും മറ്റത് ഏതാന്നറിയൂല ഒന്നിച്ചൊന്നായിട്ട് വെള്ളം പൊങ്ങി നിക്ക് നമ്മളെ മുറ്റത്തില്. അടുക്കള ഭാഗത്ത് സ്റ്റെപ്പ് വരെ വരും വന്നിട്ടുണ്ട് അങ്ങനെ ആകുമ്പോ നമ്മളെ ഹ്‌ പിന്നെ വാഷിംഗ് മെഷീന് പുറത്താട്ടാടണത്. അത് കഴിഞ്ഞ പ്രാവശ്യം വെള്ളംങ്ങനെ. പൊങ്ങി നമ്മളിങ്ങനെ മഴ പെയ്യുമ്പോൾ മുറ്റത്ത് നിൽ പുറത്ത് ഇങ്ങെ നോക്കിനിക്കാണ് അതിങ്ങെനെ പൊങ്ങി പൊങ്ങി മി ഷിൻറ്റെടുത്ത് ഇങ്ങനെ കേറണത് ഇങ്ങനെ കണ്ട് നിക്ക അപ്പൊ കാണുമ്പോ ഞങ്ങള് ഞാനാ ഹസ് ഹസ്ബൻഡും കൂടിട്ട് മിഷീനൊക്കെ അകത്ത്ക്കാട്ട് കൊണ്ടന്ന്ടും.
ഹോ..
പക്ഷേ ഇന്നാലതിലേറെ ബുദ്ധിമുട്ടുള്ള ഓരോരുത്തര്ണ്ട്ട്ടോ നമുക്കൊന്നും അത്ര ബുദ്ധിമുട്ടില്ല അത് പിന്നെ മഴ ഇതായാല് അതെ പോ പോലെ വലിയും ഉള്ളിൽക്ക്‌ പാട എട്ത്തൊരു വീട്ണ്ട് അവ്ടുത്തെ ഉള്ളില് കേറീട്ട് വെള്ളാകെ ആഹ് വരും പിന്നെ നമുക്കറിയാലോ വെള്ളം നിറഞ്ഞാല് വേസ് റ്റ്കളും പാമ്പേസും ഇങ്ങനെള്ള സാധനങ്ങളൊക്കെ. കത്തായിട്ട് സാധനക്കെ ചെയറ് അങ്ങനത്തെ സാധനങ്ങൾക്കെ ഇവര് മേല് എല്ലാത്ത അമ്മള് ഇപ്പയീ ചൊമരുമലൊക്കെ നമ്മള് അലമാരൊക്കെ ഫിറ്റയ്ണത് ഇപ്പൊ റൂമിനകത്ത്. ല്ലോടത്തും വെള്ളം നിറയുംവരെ കൊറെ അടിഭാഗം അങ്ങനെ കേടന്ന്ന്നൊക്കെ അവള് പറയണ്ട്. അങ്ങനത്തെ പ്രശ്നെക്കെ ഉണ്ട് ഇപ്പോ ഇവര് അവടെ വിറ്റ് പോകണന്നുണ്ട് വി ക്കാൻ നോക്കണ്ട് പക്ഷെ വെള്ളം എറിയാലും ആർക്കും വേണ്ടല്ലോ വെള്ളം ഇല്ലാഞ്ഞാലും ആർക്കും വേണ്ട.
ഉം എല്ലാരും കണ്ടോണ്ടിരിക്കല്ലേ വെള്ളം കേറുന്നേ
ഉം ഞമ്മള് ഇങ്ങനെ നോക്കും എങ്ങനെ എന്തായിന്തായിന്നുളേ. ഉം ഇങ്ങനെറഞ്ഞ വെള്ളം നമ്മള് അത്രയും മഴ ശക്തി അവുമ്പോ ഉറക്കൊന്നും മുറുകൂല. ഒറങ്ങിയാലും നമുക്ക് എന്താവും എന്നുള്ളരു പേടിയല്ലേ ഉം ഇത് പിന്നെ ഇന്നാ നമ്മക്കത്രല്ല്യറിം ഞങ്ങള് ഓരോരോ സ്ഥലത്ത് വെള്ളം കേറിയത് പറയാ ത്താല് പാമ്പും ഈ ചത്ത സാധനങ്ങളൊക്കെ അക് ത്ത്ക്ക്‌ കേറിട്ട് പിന്നെ ഓര് അത് ക്ലീൻ ചെയ്യാൻ പെടുന്ന പാട് പറയണേക്കാ. നമക്കങ്ങനെയൊന്നും വന്നിട്ടില്ലാന്നാറിയും ഞാന്. എത്രോ ഭാഗ്യാണ് അങ്ങനിണ്ടല്ലോ ബുദ്ധിമുട്ട് അനുഭവി ക്ക്ണോല്ന്ന് പറയാ ന്നലും പ്രശ്നങ്ങളൊന്നുല്ല. പിന്നെന്തുവാ?
ശ ആഹ് ശരി.